ഹലോ
കേൾക്കണില്ല
ആഹ് കേക്ക്ണ്ട് ഞാൻ വിളിച്ച എന്തായിന്നറിയോ
ആഹ്
പിന്നെ ഇങ്ങ് അന്നൊരു ദിവസം ഇട്ടീലേനോ ഒരു ഈ ഫുള്ളായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടീല്ലേനോ ഈ ഈ നൈറ്റിപർദ്ദ പോലത്തെ അത് തുണി വാങ്ങി തയ്ച്ചയിനോ
ആഹ് ആഹ് തുണി തുണി വാങ്ങീട്ട് തയ്ച്ചതെന്നെയാണ്
ആണല്ലേ അവിടെ അടുത്തന്ന് അടുത്ത ഷോപ്പ് പ്പ്ന്നെന്നെയേനു അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് വാങ്ങിയതോ
അല്ലല്ല അടുത്ത ഷോപ്പ്ന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഞാനും ന്റെ എളച്ചിയൊക്കെ വാങ്ങിയിരുന്നു അങ്ങനെ തയ്ക്കുമ്പോ നമ്മുക്ക് റെ കുറച്ച് വില കുറയും ഉണ്ട്
ആഹ് ആഹ് നല്ല രസണ്ടായിനു അത് ഞാൻ ചോദിക്കണോന്ന് വിചാരിച്ചു എന്നോടത് മറന്നുപോയി ആഹ് എനിക്കൊന്ന് വാങ്ങാനായിനു
ആ ഞാൻ ഓൺലൈനിൽ ഞങ്ങൾ വാങ്ങിട്ട്ണ്ട്ട്ടാ പക്ഷെ അതൊക്കെ അത്ര അങ്ങട്ട് പോരാ പക്ഷെ തുണി ഇട്ത്തിട്ട് നമ്മള് ഇഷ്ടത്തിന് അടുപ്പിച്ചപ്പള് നമ്മള് മോഡലൊക്കെ പറഞ് കൊടുത്ത് ഇങ്ങനെ ഒരു തട്ട് ഒരു തട്ട് തട്ട് ഒരു തട്ട് അങ്ങനാക്കിട്ട് പിന്നെ കയ്യിക്ക് പിന്നെ ഞെറിട്ടിട്ട് പിന്നെ അടിൽ കപ്പ് വെച്ചിട്ട് അലാസ്റ്റിക്ക് വെച്ചിട്ട് അങ്ങനെക്കെ പറഞ്ഞാ നമ്മള് ഇപ്പോ ചുറ്റി കുത്തുന്നല്ലേ അപ്പൊ പിന്നെ അയിനനുസരിച്ച് അങ്ങനെ ശീല എടുത്തിട്ട് അടുപ്പിച്ച് പ പെട്ടെന്ന് അടിച്ചന്നു ചെയ്ത് അത്ര റേറ്റും ആയിട്ടില്ല കടേ ചോയ്ച്ചപ്പോ എന്ത് റേറ്റ് അയിനെക്കാട്ട് റേറ്റ് കുറച്ചിട്ട് അടിച്ചു തന്നു
അത് ഞാൻ കൊറേ ഇതില് നോക്കി ഫേസ്ബുക്കിലൊക്കെ
അയില് നോക്കിട്ട് കാര്യല്ലേ നമ്മള് ഇവിടെ എടുത്തുള്ള കടയിലാണ് ഇങ്ങക്ക് വാണേൽ ഇവിടെ വന്നടു പ്പിക്കുക അല്ലെങ്കിൽ
ആഹ് അങ്ങനെ ഞാൻ പറയുന്നുണ്ട് ഞാൻ ന്നട്ട് പിന്നെ ഈ വാങ്ങിയത് എവിടുന്ന ഇ ഒന്ന് വാങ്ങണേ പുറത്ത് പോണേരം പൈസ ഞാനിയിൽന്ന് ഇട്ടേര്ന്നിണ്ട് ഞാനെ ന്നാൾ വാങ്ങി ഓൺലൈനിൽന്ന് വാങ്ങിനു വാങ്ങീട്ട് ന്താക്കിന്നറിയോ ഞാൻ ഡബിൾ എക്സ്ൽ എടുക്കലിണ്ട് തൃബിൾ എക്സലും എടക്കലിണ്ട് അപ്പോ കുറച്ചൊരു വീതി കുറഞ്ഞുപോയി ന്നിട്ടോപ്പൊന്നും ഉം ഒന്നും ആക്കാൻ ഒഴിവില്ല
പക്ഷെ ഞാനും എളച്ചിം കൂടെ ഓർഡർ ചെയ്ത് പക്ഷെ എളച്ചിക്ക് അടിപൊളി കിട്ടി ന്ക് രണ്ടാക്കുംകൂടെ ഞാൻ കറുപ്പാണ് ഓർഡർ ചെയ്തത് ഓൾക്ക് പിന്നതും പക്ഷെ ഇന്ക് അതൊരു തൃപ്തിയായില്ല ഓളത് ഇപ്പോളും ഓളിടിണ്ട് നല്ല രസണ്ട് ഇട്ടാൽ ഓൾതൊരു പച്ച നല്ലൊരു കരിമ്പച്ചയിട്ട് ആ മറ്റേഹ് ഗൗണു പോലെ ഗൗൺ പോലെയാണ് ഓളത് ഞാൻന്റെ അഭായ കറുപ്പഭായ ഈ സൈഡിലൊരു ലൈൻ ലൈൻ വരണ ഒരു മോഡൽ ഇണ്ട് കൊറച്ച് മുന്നേട്ടാ പക്ഷെ അത് ഞാൻ ന്റെ ഏടത്തിക്ക് കൊടുത്ത് ആയിറുപ്യ ഇജ് വില കുറച്ചിട്ടന്നെ കിട്ടും കിട്ടിക്ക്ണ് നല്ലൊരു കോംമ്പോ ആയിട്ടാണ് വന്നീന്നത് ഞങ്ങള് രണ്ടാളും കൂടെടുത്ത് അങ്ങനെ അടുത്ത പെരേതോരും എടുത്തിക്കിന് ന്നട്ട് ന്റെ ഏട്ടത്തിക്ക് ഞാൻ കൊടുത്തു പക്ഷെ ഏടത്തി ഇപ്പളും ഇടണ്ട് ട്ടോ അപ്പൊ പിന്നെ കൊടുത്തോളിങ്ങനെ ഇടുമ്പോ വിചാരിച്ചും കൊടുക്കണ്ടില്ലെന്നില്ല ക്ക് ന്തേ ആവോ അന്ന് തീരെ മനസ്സക്കണ്ട് പുടിച്ചീല ഇനി വാങ്ങണപ്പ എളച്ചിണ്ട് എള ച്ചിക്ക് ഒന്ന് അടുപ്പിച്ചിട്ട് നല്ല രസണ്ട് ഇപ്പൊ അത് കണ്ടപ്പോ ഇന്നോട് അതേ ഒരാളെടുത്ത് എന്താ കണ്ട്ക്കണേ അതിങ്ങനെ രസം കണ്ടിട്ട് ഇങ്ങനെ അടുപ്പിക്കാംന്ന് അയിനെന്നെ ഇവടെ പറണ്ട്
ആ ഇതമ്മള് ഉം നമ്മള് കാണുന്നേരം നമ്മക്ക് അമ്മക്ക് ഉണ്ടാവൂലേ ഒരു രസണ്ടന്ന് തോന്നി കഴിഞ്ഞാല് ആ ഒരിഷ്ടം ആ അങ്ങനെ കണ്ടുകാണെങ്കിൽ നമ്മള് ചോയിക്കും
ഞാൻ അടിപ്പിച്ചത് ഇപ്പ ഞാനിപ്പോ അടിപ്പിച്ചത് എന്താന്നറിയോ അത് ഇന്റെ നാത്തൂന്റെ മോന്റെ കല്യാണത്തിനു ത്തിന് വേണ്ടിട്ടന് ഞങ്ങളെല്ലാരും അടിപ്പിച്ചിരുന്നു ഞങ്ങളത് കണ്ടിട്ട് പിന്നെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അവര ക്കടപ്പിച്ചു പോലറഞ്ഞു റേറ്റ് ഇപ്പ പ്പന്നലെ കടേൽ പോയിട്ട് ഞങ്ങളെ അട്ത്ത പേരെത്തെ കിട്ടിയതാ ഓക്ക് സ്കൂൾക്ക് അഭായാണ് അപ്പൊ ഓളറിഞ്ഞ ഏഹ് ഞാൻ ആ കടക്കന്നെ പോട്ടെന്ന് ഓലും ന്നലെ കടേക്ക് പോയിക്കണ് പക്ഷെ നല്ല റേറ്റ് കുറച്ച് കിട്ടിക്ക്ണ് പിന്നെ അതേപോലെ തന്നെ എളച്ചിക്ക് പിന്നെ ഓലെ കല്യാണ ല്യാണത്തിന്റെ വാർഷികായിട്ട് എളേച്ഛൻ കൊടുന്ന കൊടുത്തിന്ന് കളറെന്ന് അപ്പൊൾക്ക് കളർ വേണ്ട കറ പ്പാകുംപോ എല്ലോടതുക്കും എപ്പളും ഇടാലോ അപ്പൊ ഓളെന്ത് പണിയെയ്ത് അത് കൊണ്ട് കൊടുത്ത ത്ങ്ങാണ്ട് കടയിൽ പോയിട്ട് വേറെ എടുക്കാച്ചിട്ട് പോയെന്നു അപ്പൊ അവിടെ ഇല്യ ആ മോഡല് ഇപ്പോള് അടിപ്പിച്ചിക്കന് ഇന്നട്ട് മിനിയാന്നേറ്റെ കൊടുന്നിട്ടുണ്ട് നല്ല രസണ്ട് അപ്പൊ ഞാൻ എന്റെ മാപ്പ നോട്‌ പറഞ്ഞിക്കന് ഇനീപ്പോ ആ അപ്പൊ ഇന്നോടാറഞ് ഒരാള അടുത്ത് എന്താ കാണണ അതൊക്കെ ഇങ്ങനെ അ അതുപോലെ എടുത്തു പറ അയിനാത്രം റേറ്റ് ഒന്നുംല്ല അടുപ്പിച്ച കാരണം നല്ല മോഡൽ പാകത്ത നല്ല കറുപ്പ് നല്ലരു പിടിയുള്ള ശീലയോക്കെ നല്ല ഭംഗിണ്ട് കാണണം
ഈ ഷോപ്പ് പേഎന്താണ് അങ്ങനെ ഒക്കെ ആ കനേരം അടിച്ചൊക്കെ നന്നാ ആ നേരം ആൾക്കാരെ കാണുമ്പോൾ ചോക്കിക്കൊക്കെ ചെയ്യുമ്പ ഷോഓപ്പിനൊ ഒരു ഇതായി എല്ലർക്കും നല്ല കച്ചവടമായി
ഇഷ്ട പോലെശീലണ്ട് കെടക്കണ് നെറെ ശീലണ്ട് അടിക്കാന ഒരു പ താക്കാര്ണ്ട് ഇരിക്ക്ണ്‌നമുക്ക് വാണ്ടിത് നമുക്ക് ശീല കാണിച്ചു കൊടുക്ക ഏതാ മോഡലന്നൊക്കെ അവിടെ കാണാനും വേറെ അടിച്ചത്ങ്ങത് തൂക്കിച്ചിട്ട നമുക്ക് ഇഷ്ടള്ള തെരയ ഞങ്ങൾക്ക് കാ പറഞ്ഞു തന്നത് തേ ഇതേപോലെ ഞങ്ങൾക്ക് അറിയില്ലന്ന് ഇങ്ങനെ ഒരു കട അവിടെ ഉണ്ട്ന്നുള്ളത് പിന്നെ ഞങ്ങ സ്കൂളില് കുട്ടികളെ സ്കൂളില് പിന്നെ പരിപാടി നടന്ന ഫസ്റ്റ്
ആ
അപ്പൊ ഞങ്ങള് ടീച്ചർമാർ ഒരുപടുത്ത് ഇട്ടപ്പോ ഞാൻ ഞങ്ങള് ചോയ്ച് ആ ഒരു പോലത്തെ വാങ്ങി ആ സെറ്റ് ആയിട്ട് വാങ്ങി എല്ലാരും ഒരു പോൽത തട്ടപ്പാ ചോഞെ ചോദിച്ചു എവിടുന്ന് നിങ്ങള് വാങ്ങ പിന്നെ എന്താ എത്രയാണ് നോക്ക ചോയ്ച്ച് എത്രറുപ്പ്യ ഉള്ളൂന്ന്ഞ്ഞപ്പോള് പിന്നെ ആയിരത്തി അഞ്ഞൂറും കൂടെ ആയിട്ടില്ല. ഇത്ര ഉള്ളൂ പറഞ്ഞപ്പഞങ്ങക്കാകെ ക്കെ ഇതായി ഞങ്ങള്ൾ രണ്ടാള് അപ്പ അങ്ങ അറിഞ്ഞഞ് നമ്മക്ക് ഇന്ന് തന്ന അടിക്കാൻ പോവാ ഞങ്ങങ്ങെ നാത്തൂന മുക്ക് കല്യാണം ഉറച്ച പാടന്നെ വേഗം പോയിട്ട് അവിടെ പോയിട്ടു ഓർ കൊടുത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് അടിച്ചിത് കിട്ടിയയും ചെയ്തിട്ടാ
ആ ആ- അത് അതെ അമ്മള് അമ്മളാ ലെ വേറെ ആൾക്കാര് വരുന്ന നേരെംണ്ടല്ലോ നമ്മുക്ക് ഒന്നും ഇ ഇതുണ്ടാവും നമുക്ക് കുറച്ചിട്ടി പെട്ടന്ന് അടിച്ചിട്ടി ന്നൊക്കെ ചെയ്യുംനമ്മളലെഓർഡർ കിട്ടാണെങ്കിൽ
അതന്നെ അതന്നെ അവര് പറഞ്ഞും ഞങ്ങള് അറ്റാളകട ആയാൾപറഞ്ഞ്ഞങ്ങള്ത് ക ടെക്ക്അടിച്ചേട്കൊടുക്കണതാട്ടോ ഇവ്ടുക്ക് പാ മാ വാങ്ങൻ വരൂലനിങ്ങൾ ഞങ്ങളെ വ ആകെ പത്തെണ്ണം ഒക്കെ ആണെങ്കിൽ ഒന്നും രണ്ടെണ്ണം ഒന്ന് ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കല്ട്ടാ നിങ്ങള് ഇഞ്കടക്കാരോട് ഇത് പറേ ര്ത് ന്ന് വാങ്ങീ അവിടെക്കെ പോയി നോക്കിട്ട് നിങ്ങ ഇവിടന്നാണ് എടുത്ത്ക്കന്ന് ഒന്നും പറയത് ട്ടേ ട്ടോഅങ്ങനെ ഞങ്ങൾ പെറത്ക് അങ്ങനെ കൊടുക്കലില്ല ഞങ്ങള് കടെൾക്ക് ഞങ്ങള അതാണ് തുണിയൊക്കെ എന്ത് രസമുള്ള ഗൗണിന്റെ ശീലയാണും തുണിയ ളേ ഓയി അബായന്റെ ശീലന്നെ ത് പലെ അയ്റ്റംണ്ട്നമുക്കിഷ്ടള്ള തെരയാ
ആണല്ലേ എന്ത നല്ല നല്ല പുള്ളിയൊക്കെ അയിക്കണ്ടുള്ള ചെറിയ പുള്ളിയ്ള്ളെ കിട്ടണം.
ആ ചെറിയ പുള്ളി അതൊക്കെണ്ട്. എന്നിട്ട് ഞങ്ങൾ ഞങ്ങെടെഎട്ത്ത പെരേ തോൽക്പറ ഞ്ഞടുതിട്ട് അവര് കല്യാണ അയ്റ്റ് കല്യാണയിട്ട് അവര് ഇതേപോലെ കൊറേ അടിച്ക്ണ്
ആ ഞാ ഞാൻ എന്നിട്ടുണ്ടല്ലോ തുണി വാങ്ങിയട ഇന്ന് അടിക്കുന്ന നിൃത്തിയ എന്തന്ന് അറിയാം എൻ്റെ അമ്മോന്റെ മോളെ കല്യാണം ണ്ടായിട്ട്. മ്മൻ അനിയത്തേക്ക് പിന്നെ ഇങ്ങനെ തുണി വാങ്ങിട്ട് അടിക്കാന്ന് വച്ചങ്ങാൻ നമ്മൾ പോയിോട് അ ഇങ്ങി പോരി ഇങ്ങ പോകുന്നത് കാണമെങ്കിൽത് നല്ല നോക്കിയ എടുക്കാന്ന് പറഞ്- അങ്ങനെ ഇന്നീ കൂട്ടി പോയതായി നിം പോയി ഞാനും പിന്നെ തുണിയൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ കൊടുത്ത് ഒരു.. ര്ക്ക് ടുത്ത് ഓര അടിച്ചപ്പം കോളായി പോയി.. അങ്ങനെ ഇന്ന അയിന്റെ മോള് ഞോറിയൊക്കെ വെച്ചിട്ട് ആ
നമുക്ക് അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട എടുത്തത് ആ ഇഷ്ടപ്പെട്ട എടുട്ട് പഠിപ്പിക്കുമ്പോ അത് പിന്നെ കൊളായമക്ക സാ ഇതാവും ക ചാപ്പാവും.
എന്നിട്ട് അത് പിന്നിട്ടിയില്ല മേമ പിന്നിട്ടിയില്ല താഴതഞ്ഞൊറിയൊക്കെ വെച്ച് കഴക്കിയലാസ്റ്റിക് ഒക്കെ വെ വച്ച് കോളറൊക്കെ വെച്ച് ഫ്രണ്ടില് ബട്ടൺസൊ കൊടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് മോഡലാക്കി അങ്ങനെ തൈപ്പിചേനു
യ്നിലെ
ഒറ്റ ദിവസ എന്തോ ചെടുപ്പ് വന്നോയിട്ട എനികും ആ ഒരു മൂട് പോയി തുണി വാങ്ങിട്ട് മുറ്റടിക്കുന്ന ഒരു ത് പോയി പോയി
ആ ഇനി ങ്ങളെ അടിപ്പിക്കണം ഞാൻ ഇനി റബിലവലായാലേ റപിലവലായാലും എടുക്കണം ഇല്ല ഇപ്പൊ കല്യാണങ്ങൊക്കെ ഒരുവിധൊക്കെ കഴിഞ്ഞു ഏടത്തിടെ മോള കല്യാണതിന് ഞങ്ങല്ലാവരും സാരി ചുറ്റിയ കാരണം അന്ന് പിന്നെ വ അടചീല സാരി ചുറ്റിയന്ന്
ആ ആഹഅപ്പ അങ്ങനാണല്ലോ ഇപ്പ അങ്ങനാണല്ലോ സാരി ഉ ഒരു ദിവസം സാരി ഒരു ദിവസം വേറെ എന്തെങ്കിലും
നളെ വരും ആടെ മുട്ടായി കൊട്ത്ത്ട്ട്ക്ണ് ഓന്റൊരു കല്യാണം ലാസ്റ്റ് കല്യാ അയ്‌ന് ഞ്ഞി നല്ല അടിപൊളി ആക്കണംന്ന് വിചാരിക്കു
ആ ആ ആ അത തന്നെ അപ്പോ കല്യാണ ഒക്കെ ആവ്പാണല്ലോ നമ്മുക്കൊരു എന്താണ് രസാണ് എല്ലാരും കൂടിയും എല്ലാരേും കാണാൻ കുറേ കാലങ്ങള് മുന്നം കണ്ടോരക്കെ ഒന്നുകൂടിം കാണെനു
തണ്ട്
അങ്ങനെ കാണുമ്പോ ഒരു ഇത് മനസ്സിന് തന്നെ ഒരു സമാധാനം എല്ലരെയും കാണ ണിയ വർത്താനം പറയയും ഒക്കെ ചെയ്യുന്ന നേരം ഉ പിന്നെച്ചാ
മാന്റെ വർഗക്കാരും വാപ്പാന്റെ വർഗക്കാരൊക്കെ കാണല് ഇപ്പോ ഇടകുമ്പോ മാ പപ്പന്റെ വർഗും ബാപ്പ മ്മാന്റെ വർഗും വാപ്പാന്റെ വർഗ
ആ് പോയാല് പിന്നാണെങ്കിൽ നമ്മളെ കൂടെ പഠിച്ച ആൾക്ക ക്കാരൊക്കെ നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവൂലല്ലോ അപ്പൊ എല്ലാരെയും കാണുന്ന നേരം ഭയങ്കര സന്തോഷമായിരിക്കും
സന്തോഷ
ഉം ഉം ഇനിയിപ്പണ്ട് ഒരു അമ്മോന്റെ മോന്റെ ഒരു കല്യാണണ്ട് പിന്നെ മേമന്റെ മോൻന്റെ ഉണ്ട് അപ്പൊ അതൊക്കാണെച്ചാ ഏകദേശം ആഹ് ആ് ഏകദേശം ആയി തുടങ്ങിക്കിന്ന് ഓരതൊക്ക അയിനൊക്കെന്നോട് പറഞ് കടിച്ചു കൊടുക്കും നമക്ക് ബാക്കിൽ ഉണ്ടെങ്കില് ട്ടോ
ആ ആ ഡ്രസ്സ് ഇനി എടുക്ക്ണ്ടാ
ആ ഡ്രസ്സ് എടുക്കണോ അന്നേക്കെന്തായാലും എടുക്കണോ
ഉം മക്കക്കോ
ആ മക്കൾക്കും എല്ലാവർക്കും എടുക്കണൊ അതെന്താച അടുത്ത കുറച്ചങ് എന്താണ് കു വിട്ടിട്ടുള്ള കുടുംബ ആണെങ്കിൽ പിന്നെ നമ്മുക്ക് ഉള്ള ഇട്ടാ മതി മറ്റ അടുത്ത കുടുംബ ഒക്കെ ആണെങ്കില് മ്മന്റെ അനിയത്തിന്റെ മോനാകുമ്പോ അങ്ങനെ ആകുമ്പോ നമുക്ക് എന്തായാലും ടുത്തലെ പറ്റു
ആഹ് അതൊന്നും പറേണ്ട ഞാനിതേപൊലെ എറെ മ്മാന്റെ അനിയത്തിന്റെ മോന്റെ കല്യാണം നികാഹിന് വേണ്ടിറ്റ് ഡ്രസ്സ്‌ ഒക്കെ ഇട്ത്ത് തലേൽ മൈലാഞ്ചി ഒക്കെ ടിപൊളിയായി സെറ്റപ്പായി പോകാനികുമ്പോ അന്ന് ക്ക് വണ്ടി തട്ടിയത് എന്നിട്ട് പിന്നെ ക്ക് ഞാൻ അഭായൊന്നിട്ടിട്ട്ണ്ടായ്‌ന്നില്ല
ആ ആ അന്നപ്പമ്മള് എന്തെക്കും ചുരിദാറും അങ്ങനെ എന്തെങ്കിലും അന്നേരം ഓപ്പൺ ഇല്ലാത്തത്ണ്ടല്ലേ ഗോൺ ആയിക്കണ്ടള്ളേ ആനാർക്കല് ഏ അനാർക്കലി മോഡലില്ലേ പിന്നെ ഓപ്പൺ ഇല്ലാതെ അങ്ങൻത്തെ ഉണ്ടായാലോ
ഇപ്പൊപ്പ നല്ല രസള്ളത് ഇറങ്ങിട്ട്ന്നു അങ്ങനത്തത് ല്ല മോടലാ എന്ത വില എന്താ രണ്ടായിരത്തി അണ്ഞ്ഞൂറ് മൂവായിരം
ആ വെല ഞാന് കോട്ടന്റെ രണ്ടെണ്ണം ഈ അടുതീസം വാങ്ങീനു
തന്നെ നിക്ക് നല്ല പൂതിയുണ്ട് അനാർക്ക് അനാർക്കലി വാങ്ങാൻ വേണ്ടി ഞാൻ പോയി വാങ്ങിക്കിണ് പക്ഷെ അത് അനാർക്കലിണ്ട് പറയില്ല ത്രീ പീസ് മോഡല് തന്നെ ഇതന്നെ അനാർക്കലിപോലെ തന്നെപക്ഷെ സൈഡില് ചെറിയ ഏ ഏ നമുക്ക് എന്താണ് ഇതിന് നടുക്കലൊരു ഇത്ണ്ട് ഞെറിയുണ്ട് സൈഡിൽ ഓപ്പണു ഉണ്ട് ഞെറിയുണ്ട്
ആ ഓപ്പൺ ഉള്ള വരുന്നുണ്ട് ഞൊറിള്ളേ.
ഞാനേറിള്ളോപ്പൺ ഉള്ളത് അതന്നാതാ എടുത്തക്കണ ഞാന്, നല്ല ഷാളും ഏ
അതു രസം ഉണ്ടായല്ലോ.
അത് രസക്കുണ്ട് കൊഴപ്പൊന്നില്ല്യ അ അതാണ് ഞാൻ എടുത്തത് ആ ഞെറിയുള്ള ഐറ്റംസണ് ഞാൻ എടുത്തുക്കണത് എന്ന ആയിക്കോട്ടെട്ടാ മക്കള് വന്നു മദ്രസ് ഒക്കെ വിട്ട് വന്നു ന്നി ഓലെ പറഞ്ഞയക്കട്ടെ സ്കൂള് ക്ക് പറഞ്ഞയക്കട്ടെ.
ആ ആ ആയിക്കോട്ടെ, ഓ ഓ ശരി എന്നാ.
ന്നാഓക്കേ.